ഓ ആഹ് ഏഹ്എന്തൊക്കെയാ? ഹലോ കേൾക്കുന്നില്ലേ ആഹ് ആ കേൾക്കുന്നുണ്ട്.
ആഹ് എന്ത്ണ്ട് വിശേഷം സുഖണോ?
ആഹ് സുഖായിട്ട് പോണ്. എന്താണ് കുളിയൊക്കെ കഴിഞ്ഞാ? ഹെ ഞാൻ കുളിച്ചില്ലേട്ടാ ഏ ഏ. ഞാനെ ഞാൻ കുളിച്ചിട്ടില്ല അപ്പൊ എനിക്ക് ചോയ്ക്കാനൊരു മടി ഒന്നര ആയി ഇങ്ങനെ. ഓരോ ജോലിയൊക്കെ ആയതൊണ്ട് കുളിച്ചില്ല. കുളിക്കണം.
ഓ ഓ ഞാനാണ്. ഈ കഴിഞ്ഞ് ഇവിടെല്ലം കഴിഞ്ഞ് നമ്മ അടുത്ത് പറഞ്ഞവ തീർത്ത്.
ആഹ് പെട്ടെന്ന് തീർക്കും അല്ലെ?
അതെ അതെ ഞാനാണേ ഇപ്പ ഇവിടെ നടന്ന് വഴിക്കൊരു ചേരേ കണ്ട് ഇല്ല അപ്പുറത്തെ വീടിലോട്ട് കേറി പോയിട്ടുണ്ട്.
ആണോ പറമ്പിലോട്ട്. വലുതാ?
ആഹ് ആഹ് അത്യാവശ്യം വലുതാ. കഴിഞ്ഞ ദിവസം ഇത്പോലെ ആയിരുന്നേ. ഇല്ല മഴ പെയ്യ നമ്മള് തുണി നനച്ചു മഴത്തിട്ടേക്കായിരുന്നു. ഞാനാണെങ്കി. തുണി പെറക്കി മഴ ടപ്പന്ന് പെയ്തുകണ്ട് ഓടിയ സ്പിഡിൽ ചേര ഒറ്റ പോക്ക് കേറി ചവിട്ടിരുന്ന ഇപ്പോ കൊത്തിയേനെ കൊ.
ചേര കടിക്കൂല എന്ന് പറയ്ല്ലെ കടിക്കോ? എന്താങ്ങനെ
അല്ല അതിനെ നോ അതിനെ നോ അതിനെക്കേറി ചവിട്ടിയ അത് തിരിഞ് കൊത്തൂല്ലേ.
ആണ് ല്ലേ. അപ്പൊ വെഷ.
ഉംഹ് വെഷൊന്നുല്ല കടിക്കായ്ര്ക്കും.
കടിക്കോ ആഹ് ൻക്കും തോന്നീട്ടുണ്ട് ചേര. ഇവിടെ ണ്ട് ഒരു ചേര നമ്മുടെ അപ്പറും ഇപ്പറും പറമ്പ ആൾ ഇല്ല ഇട്ടോ നമ്മുടെ വീട് നടൂലും. അപ്പുറത്തും ഇപ്പറത്തും ആളില്ല. അവിടെ ഇതേപോലെയ. നമ്മളെ കണ്ടാലും പോവില്ലാന്നേ. അങ്ങനെ ചുറ്റിപ്പറ്റി അതില ആദ്യക്കത്ര ഞാൻ പറഞ്ഞ് പാമ്പാൾ. ക്കും പോ പ്പോ പേടില്ലാതായിട്ട്ണ്ട്. നമ്മളെ കണ്ടാല് ഇങ്ങനെ നോക്കി നിക്കു ആദ്യ ഫോട്ടോ എടുക്കാനൊക്കെ നിന്ന് തരും. ആഹ് അങ്ങോട്ട് പോയിട്ടും ഇങ്ങോട്ട് പോയിട്ടും ക്കെ ആദ്യകേ നമ്മളൊക്കെ ഒരു നെഴൽവട്ടം കണ്ട പാമ്പ് ഓടൂലേ. ഓടി ഒളിക്കും ഇത് ഇ ആഹ് ന്നിട്ട് അതങ്ങനെ ചേരേയ്ട്ടാ എന്താ അറീല. ഇവിടെ കാണാം അങ്ങനെ ചുറ്റിക്കറങ്ങി നടക്ക്ണു.
ആഹ് ഇപ്പൊ മൃഗങ്ങൾക്കൊന്നും മനുഷ്യനെ പേടില്ല മനുഷ്യനി ഇപ്പം മൃഗങ്ങളായ പേടി.
ആഹ് അതെ അതെ. ഞാൻ ന്നിട്ട് പറഞ്ഞും ചെയ്ത് ഫോട്ടോക്കെടുക്കാനേ ഞാൻ ഹസ്ബൻഡറ് ഗൾഫിലാ അപ്പൊ. ത് വീഡിയൊക്കെ എടുത്ത്. അയച്ചൊട്ക്കാൻ വേണ്ടി നോക്കുമ്പോ അത് നോക്കി ഇങ്ങനെ നിക്ക. പോവുന്നില്ല ഒരു അര മണി. ക്കൂർ അതയിലിം ചുറ്റിപ്പറ്റി എൻ കൊറ്ച്ച് ദൂരെങ്ങനെ കാണാം. പക്ഷെ നമ്മള നെഴൽവട്ടം കാണുമ്പോഴേക്ക് ഇവര് ഓടുന്നതല്ലേ.
ആഹ് ഇത്ങ്ങൾപ്പൊ ഇത്ങ്ങളുടെ നെഴൽവെട്ടം കാണുമ്പോ നമ്മൾ ഓടിക്കാളണം.
ആഹ് അതാണ് പേടില്ലാതായി.
ഏ നമ്മള ഇവിടെ അത്യാവശ്യം കാടാണേ ഇവിടെ അത്യാവശ്യം കാടാ. കഴിഞ്ഞിട്ട് നമ്മുക്ക് താഴെ കുറച്ച് കൃഷിയുണ്ട് ആ കൃഷിയിലൂടെ അവിടോട്ട് പോകുന്നേരണ്ട്. അന്നേരം ഒരു മൂർക്കൻ എഴഞ്ഞ് പോണു. എന്തോ ചെയ്യാന ഈ തണുപ്പായത് കൊണ്ട് ഇത്ങ്ങൾക്ക് എവിടെലും ഇരിക്കണ്ടേ.
ഉംഹ്. മൂർഖനെക്കണ്ടോ?
ആഹ് ഒ ഇവിടെ എല്ലാം ഉണ്ട്. ആളെ ഇല്ലാത്ത പ രാജാവ് മാത്രേള്ളൂ
ബാക്കിയല്ലാംണ്ടല്ലേ ഉം അപ്പൊ എന്താ ഈ ഫോറസ്റ്റ് കൂടിയ പ്രദേശാണോ
അല്ലാതെ വെല്ല്യ നമ്മുടെ സ്കൂള ഞ ഞാൻ പഠിച്ച സ്കൂള വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പല്ല ല്ലേ
ആഹ്
പെരുമ്പാവൂർ നു സാധനത്തിലനേക്ക് കേട്ടിട്ടണ്ട് അത് ഫോറെസ്റ്റര് വന്നിടിച്ചോണ്ട് നമ്മുടെ തോട്ടീനൊക്കെ കൊട്ടിട്ടുണ്ടായിരുന്നു
നമ്മള അവര് ഇൻഫോം ചെയ്യണല്ലോ പാമ്പ് ത് ഒന്നിനും വന്നിപ്പോ നമുക്ക് ഉപദ്രവിക്കാനോ അതൊക്കാനോ ഒന്നും പാടില്ല അങ്ങനെയൊക്കെ കണ്ട് കഴിഞ്ഞാലും പിന്നെ ആരെങ്കിലും ഒ നമ്മെ അയൽവാസികളോ അടുത്ത ആരെങ്കിലും കണ്ട് പറഞ് അത് ഏതേലും വഴിക്ക് പറഞ്ഞ് കഴിഞ്ഞാൽ തിരഞ്ഞ് വരും അവര്
അമിനെ കൊല്ലുന്ന സോഷ്യൽ മീഡിയയിലോട്ടങ്ങു ഇട്ടാൽ മതി തിരയോന്നും മേണ്ട അവര് വീടിന്റെ മുറ്റത്ത് വന്നോളൂ
ആഹ് ആഹ് അങ്ങനെ പട്ടികളോ പട്ടികളോ എന്താ ശല്യം പട്ടികളെ കൊണ്ട് എന്ന ഒരു ശല്യം എന്നറിയാം ഇപ്പതേ ഞാപ്പ മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോ ഒന്നിനെ കണ്ടു ബാക്കില് ഷീറ്റ് ഇട്ടിട്ടുണ്ട് നമ്മ തുണികളൊക്കെ വിരിച്ചിടാനും അപ്പൊ ആരും അറി കാ അറിയുന്നില്ല നമ്മള അകത്തല്ലേ അപ്പൊ നല്ല സുഖ മഴായിട്ട് ആ അതില് വന്ന് കേറി കിടക്കാ ഏ അത് ആത്ത് കേറുമ്പോക്ക് നമ്മള അകത്താ ന്ന് വർക്കറിയാം പുറങ്ങുമ്പോ വേന എണീച്ചു പോകും അകത്താന്ന്റിയുമ്പോ ആഹ് നല്ല സുഖം മഴയൊന്നുമ ഇല്ല മഴയും വെയിലും ഒന്നുമ ഇല്ല അതിനന്ത്ര കടന്നാൽ മതിയല്ലോ ഇപ്പ എന്താ അ ചെയ്യാന്നറിയില്ല പട്ടി കയറി കിടക്കുന്നേ നമ്മള് ശീ ന് ചുമരായിട്ടൊന്നും വെക്കാൻ പറ്റില്ലല്ലോ പുറ
അതെ അതാണ് ഇവിടെ അതുപലെ ഇവിടെ ഒരു വീട്ടലിഷ് ഇഷ്ടം പോലെ പട്ടിയുണ്ട് ഇഷ്ടം പോലെ
ആഹ് വീട്ടിലാ വളർത്തുന്നതോ
വളർത്തുന്നല്ല അവര് കേ അവരുടെ അടുത്ത് കേയറി വരുന്നതിനെ അല്ല അവര് തീറ്റ കൊടുത്ത് നിക്കുന്നത് അവരോട് നമ്മള് പഞ്ചായത്തിൽ പറയുയാണെങ്ക അവര് പറയും ഞങ്ങൾക്കല്ലേ ഞങ്ങളെ പട്ടിയല്ല ഞങ്ങള ഒറ്റ പട്ടികളത്തന്നള്ളന്ന്
ആ ബാക്കി അങ്ങനെ വന്നതാന്നല്ലേ
ആഹ് ബാക്കി ഇങ് കയറി വരുന്നേ ഞങ്ങളൊന്നും ചെയ്യുന്നില്ല ഞങ്ങൾ ഓടിച്ചാലും പോകൂല്ലത് ഇവേ നമ്മള് ഇല്ല ചുവര് കെട്ടാത്തൊണ്ട് ആഹ കൊടുത്തിട്ടക്കെന്നാ ഉണ്ട് നമുക്ക് അവരെ നമ്മൾ വിളിച്ചു നമ്മളെ എത്ര ചെരുപ്പ് തുണിയ എടുത്തുള്ള കഴുകി പുറത്തോടു തുണിളാക്കത്തില്ല പിറ്റേന്ന് തുണി എടുക്കാൻ ചെല്ലാൻ നോക്കുമ്പോൾ തുണിയില്ല ചെരി ചെരുപ്പോട്ടും ഇല്ല
ചെരുപ്പ് എന്റെ പുതിയ ചെരുപ്പ് ഞാന് മൂന്ന് തവണയട്ട ഇട്ടിട്ടുള്ളൂ ഇവിടെ വെച്ച റ്റൽ വെച്ചത് രാവില എണയിച്ചപ്പോൾ അതിൻ്റെടുവ് നോക്കിയിട്ടാട കടിച് മുറിച്ച് ഒന്നും ചെയ്യാൻ പറ്റും റ്റൂല ക്കളയാന്നല്ലാതെ അതാണ് പെട്ടികളക്ക കൊണ്ടുള്ളത് ഇപ്പൊ പിന്നെ അങ്ങനെ അതിന് ശേഷം നല്ല ചെറുപ്പോന്നും പൊറത്ത് വെക്കാറില്ല പൊട്ടിയ ഹവായി് ചേരുപ്പ് വീട്ടിൽ മുറ്റത്ത് നടക്കാൻ അതൊ കട കടന്നോട്ടേ വച്ചിട്ട് അതും നല്ല മുട്ടിച്ചുന്ന മാറ്റിവ വെക്കും എന്ത് കിട്ട് വെറുതെ കടിച്ചിടാണ കൊണ്ട് പോ ചെലത് കൊണ്ടു പോകും അ ഒരുദിവസം മോളെ ചെരുപ്പ് കൊണ്ടോയിട്ട് ഒന്ന് കാണല്ല പുതിയതുപോലെ പുതിയ ഷൂവാസ് ഫുൾ ഷൂവ ഒന്നു കാണല്ല പിന്നെ ഒന്ന് പിന്നെ തെരഞ്ഞ് വെറുതെ ചുമ്മാ ഒന്ന് തെഞ്ഞതാ പ്പ അപ്പുറത്തെ പറമ്പിലുണ്ട് എന്തായാലും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല അയിൽ പിന്നെ നല്ല വൃത്തിക്ക് കഴുകിയിട്ട് അങ്ങനെ ആക്കി അത് ഇതിന്റെ മുമ്പ് ഹസ്ബന്റിന്റെ ചെരുപ്പ് അതെ എവിടെ കുറെ നാല് അഞ്ച് വീട് അപ്പറം അപ്പൊ ഞാന് ഈ രണ്ട് വീട് വരെ തെരഞ്ഞു പോയി തെരഞ്ഞു പോയപ്പോ അവിടുത്തെ താത്താക്ക്ക് മനസ് ലായി ഇവിടുത്തെ ചെറപ്പാണ് അപ്പോ അവര് അവരോട് പറഞ്ഞു അവരിങ്ങനെ പറഞ്ഞത്ര മറ്റേ വീട്ടാര്
ആഹ് ഇവിടെ അതൊന്നുമല്ല നാ നമ്മളിപ്പം ഒരു ഷൂവോ ഹലോ
ചെയ്യാൻ കഴിയില്ല എങ്ങനെ പിടി അത അതന്നെ പറയാം എന്നിട്ട് ഞങ്ങള് പറഞ്ഞ ഇനി ഇങ്ങോട്ട് വോട്ടും ചോദിച്ചട്ട് വരട്ടെണ് മെമ്പറോടൊക്ക പറഞ്ഞായിരുന്നോ
ആഹ്
ഇനി ഇങ്ങോട്ട് വോട്ടും ചോദിച്ച് വരട്ടെ എന്നൊക്കെ പറയും അവരോട് അവര് പറ പറയുമ്പോ അവര് ആ ചെലർ പറയും ആ ആ നോക്കട്ടോ വരട്ടോ പിന്നെ അ
ആഹ് അതാണ് നമ്മുടെ ഇവിടെയും ഇതാ പറ്റിപ്പോയത് നമ്മള് വോട്ട് കൊടുത്ത് ജയിപ്പി ച്ച് കയ്യുമ്പോ പുള്ളിക്കാരി പുള്ളിക്കാരുടെ കാല് അങ്ങ് മാറി നമ്മൾ അയിൻ്റെ മുമ്പ് വരെ പറയും പറയുന്നത് ഇപ്പൊ നമ്മ കൂടെ ഒരു വരാതെ എഴുതുമ്പോ അയിൽ ഒപ്പിടാൻ നേരല്ല ഇതി പേരി എന്തെങ്കിലും പ്രശ്നം വന്നി നമ്മ വീട്ടിൽ വന്ന് വഴക്കുണ്ടാകുവാ
ഇന്നാ വളത്തുന്നില്ലേ ഓടിച്ച വിട് അല്ലെ കെട്ടിട്ട് മറ്റുള്ളവക്ക് ശല്യം ഉണ്ടാക്കുക ഇതങ്ങനെയാണോ രാവിലെ ഇവിടെ തുറന്ന് നോക്കൂല്ല അത്ങ്ങളുടെ കാ അതുങ്ങളുടെ കാഷ്ടം ഇങ്ങനെ നിറച്ച് വെക്കും അറിയോ ഒരിസം ഞാനിവിടെ ആകെ ഒരു ഒ റ്റ ചെടിയെ വളർത്തുന്നുള്ളേ ആ ചെടിയുടെ മണ്ട നോ ക്കിയത് എന്തോ ചെയ്താല് ഒടിച്ച് അവിടെ കാഷ്ടാച്ച് വെച്ചിട്ട് എനിക്കും ഇമ്മാതിരി കലിയൊന്നും കേറി വന്നില്ല അറിയോ അത്രയ്ക്കും കാര്യമായിട്ട് വളർത്തിക്കൊണ്ട് വന്ന ചെടിയ കടിച്ച് വലിച്ച് വലി
വെറുതെ വെറുതെ നശിപ്പിച്ചിട അല്ലെ
ആഹ് വെറുതെ വെച്ച് ഇതിപ്പോ നമ്മടെ വീട്ടിലെ പൂച്ച കുഞ്ഞുങ്ങളെ തന്നെ അതിൽ ഒരു ഒരെണ്ണത്തിനെ ഒർജീവനോട് വെച്ചേക്ക്‌ല്ല അറിയോ കണ്ട ഉടനെ കടിച്ച് കൊന്ന് വെക്കും. നമ്മടെ പൂച്ചെ നമ്മളെ പൂച്ച ഇപ്പം ര മൂന്നാമത്തെ പ്രസവം മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അ അത് അമ്മളെ വീ ടിനത്ത് പിടിച്ച് വെച്ചൊണ്ട് രക്ഷപ്പെട്ടിരിക്കുന്ന പുറത്തൊളളാ യിര്ന്നെങ്കി കൊന്ന് കളഞ്ഞേനെ ആദ്യത്തെ രണ്ട് പ്രസവത്തി
വെറ്തെ ഉപദ്രവിച്ച് ഇതാക്കി ഇട്ന്നതാ
ആ കു കൊന്നുകളയും കുഞ്ഞു കുഞ്ഞുങ്ങളെ ആ
ആഹ് അതെ.
എല്ലാത്തിനെയും കടിച്ചോ ണ്ടുപോവും.
ആഹ് ഞാനും ഞാന് നടൂല് അപ്പറും ഇപ്പറും അവര് ഒരു സ്ഥലം വാങ്ങി ടിട്ട് പിന്നെ കാടും വെട്ടുന്നില്ല ഇപ്പം ഈ മഴ പെയ്തേല് ഇങ്ങട്ട് കാടൊക്കെ ഇരിം ഇന്നിട്ടെന്തെയ്യും. ഈ പറമ്പ്ന്ന് ആ പർമ്പിലോട്ടൊടാ ആ പർ മ്പ്ന്ന് ഈ പറമ്പിലോട്ട് പന്നി ഈ പന്നിയലി ഇല്ലേ വല്യ എലി
ആഹ്
അതും ആ പന്നേലി ഈ കീരിം രണ്ടുണ്ടാവും ഉച്ച സമയത്തൊക്കേണ് ഈ കീരിക്ക് നമ്മളെ കാണുമ്പോ ഒര് പേട്യാണല്ലോ പണ്ടൊക്കെ ഇപ്പൊ അതും പേടില്ലാതായിട്ട്ണ്ട്. മറ്റേത് നമ്മളങ്ങനൊരു ഇങ്ങനെ കാ നോക്കൂട്ടോ അവ്ടെണ്ടോ സിറ്റ് ഔട്ടില് ന്ന്ട്ട് പിന്നെ അവര് പോയോട്ത്ത്കന്നെ പോയി ഇപ്പം ഞാനവ്ടെ ഇരിക്കാണെങ്കില് അവര് കൂളായിട്ട് അങ്ങോട്ടുംഇങ്ങോട്ടും ഓടും ഈ പറമ്പ്ന്ന് ആ പറമ്പിലോട്ട് ആ പറമ്പ്ന്ന് ഈ പറമ്പിലോട്ട്. എന്നകണക്ക് ഞാൻ നടൂക്കും അപ്പറം വീട്ട്ലും അപ്പറം ഒര് വീട് പിന്നെ ആളില്ലാത്തൊരു വീടാണ് അത് പഴയ വീടാ അവരയ്ല് താമസല്ല ഇപ്പർത്തെ വീട് ടൊന്നുംല്ല സ്ഥലം മാത്രം ഇന്നട്ട് ഞാൻ നടുവിലും ഇത് തന്നെ പാമ്പും, ചേരേം, കീരിം ക്കെയായിട്ട്.
വരാനോ ഇരിക്യാനോ കഴിക്കാൻ പോലും പറ്റത്തില്ല. ഈ പന്ന്യാണേ അത് വേറൊരു ശല്യം. ഇതിലേക്കും ഒര് ശല്ല്യവാ സാനം ആഹ് ആഹ്.
എപ്പളാറിയോ വര ഈ കാട്ണ്ടല്ലോ ഇപ്പൊ മഴ പെയ്ത് ഇങ്ങനെതായിട്ടല്ലെള്ളൂ ഈ കാട് കൊർച്ച് പൊങ്ങും പൊങ്ങ്ണ സമയത്ത് രാത്രി പന്നീണ്ട് അതൂണ്ട് ന്നട്ട് നമ്മളവ്ട് ത്ത് പറയുമ്പൊ അവര് ആഹ് വെട്ടാ കാട് വെട്ടാ വെട്ട ആളെ കിട്ട്ന്നില്ല ആളെ കി ട്ട്ന്നില്ലേന്ന് അയ്‌ല് ഞാ ഒരൂസം പർഞ്ഞ് ആളെ കിട്ട്ണ്ല്ലെ പറി ഞാൻ ഞാനാളെണ്ടാക്കിത്തരാർ ഞ്ഞ്. ഏഹ് ആഹ്.
മെമ്പർ മെമ്പറെട്ത്ത് പർഞ്ഞ മെമ്പറെത്താ പറയ്ന്നെ മെമ്പറ് പറയും ആഹ് മെമ്പറ് പറിം എനിക്ക് പറയാനല്ലേ പറ്റൂ എനിക്ക് പിടിച്ച് ചെയ്യിപ്പിക്കാനൊന്നും പറ്റൂല്ലല്ലോ.
പറ്റില്ലല്ലോന്നറിയ അങ്ങനെതന്ന്യാ. അപ്പൊ ഇത് നമ്മള് കുട്ടികളൊക്കെ രാത്രി ഒരു ദിവസം ഇത്പോലെ ഞാൻ സിറ്റൗട്ടിലിരിക്ക പന്നി ഓടീലെ ഞങ്ങള് ആ കെണറിന്റെ ഭാഗത്ത്ങ്ങനെ ഒരനക്കം കണ്ടപ്പം എന്താന്ന് മൻസ്സിലായില്ല പിന്നേണ് പന്ന്യാന്ന്മൻസ്സി ഓടീട്ട്. അയ്ല് ഞങ്ങളെ പൂച്ചേണ്ടായിര്ന്നു സിറ്റൗട്ടില് ഞങ്ങളോട്ന്നണ്ടാ ഇതാ ഇതയ്ൻ്റെ മുന്നോടി എന്താര്ച്ച്. അകത്തോട്ട് എല്ലാരും കൂടെ ഓടീട്ട് പിന്നെ രാത്രി അയ്ന്റെ ശേഷങ്ങനെ സിറ്റൗട്ടിലിരിക്കാറില്ല.
മ്. ശെരി എന്നാലെ.
ആഹ് ശെരി ശെരി.